വിശേഷം
നല്ല വിശേഷം എന്താ അവ്ട്ത്ത വിശേഷം
ഇവ്ടെ നല്ല വിശേഷം ഇപ്പൊ ഞാന് മോനെ ഹോസ്പിറ്റലിൽ കൊണ്ടെയാണ്ട് ഇങ്ങനെ വെര അ ന്തേ
എന്തേ എന്താസ്
മോനെ ഹോസ്പിറ്റൽ കൊണ്ടയ്കാണ്ടിങ്ങന വര് ഞാൻ അവനെ ഇ പല്ലിന് നല്ലൊരു എട വന്ന്ണ് മുൻഭാഗത്തേ ഒരു പല്ലിന്റെ എട വന്ന്ട്ട്ണ്ട് രണ്ട് പല്ലിന്റെ എടയില് പ്പൊയി മുന്നിൽ തന്നെയാണ് അപ്പൊ ഞാനത് ഡോ ക് ടെ കാണിച്ചാൻ പോയി അപ്പോ ഡോക്ടെ കാണിച്ചപ്പോ അവന് ഈ താടിയെല്ലിന് വ വളർച്ച കൂടുതലാണ്ന്നാ പറഞ്ഞ്
ഏഹ്
പിന്നെ അതുപോലെ നമ്മളെ അതിന് ഒരു സൈസ് ബെൽറ്റ് ഇടലാണ്
ആഹ്
ബെൽറ്റ് ഇട്ടിട്ട് ന്താ ചെയ്യന്ന്ള്ളെ പർഞ്ഞു പിന്നെ അത് താടിയെല്ലിന്റെ വളർച്ച എത്രത്തോളം ഉണ്ടന്ന് അറിയാൻ വേണ്ടിട്ട് സ്കാനിങ് ഇട്ത്തിനു അപ്പാ ആ സ്കാനിങ്ങില്ണ്ട് നാവിന്റെ അടിയിൽണ്ടാവൂലേ അമ്മ്ക്ക് ചെല അക്ഷരങ്ങൾ തിരീല മോന്
ആഹ് ആഹ് അഹ് ആഹ്
ഉം അപ്പൊ അവന്റെ ടീച്ചർ പറഞ്ഞ് ങ്ങനെ ഓൻ റായും സായൊന്ന് പറയാൻ കഴിയുന്നില്ല അപ്പൊങ്ങളെന്തേലും അതെന്തുകൊണ്ടാെണന്നുള്ളത് നോക്കണംന്ന് പറഞ്ഞിനു അപ്പൊ ഞാന് അത്ര സീരിയസ് ആയിട്ട് ഇട്ത്തതുല്ല അപ്പൊ ഇന്നല്ലെ എക്സറട്ത്തപ്പോ ആ ഡോക് റ്റ് അതൊക്കെ കണ്ടതില്
ഏഹ് നാവിന്റെ അടീല് പ്പൊ വേണ്ട ഓല് പറീമ്പൊ
അതെ ഓല് സം സ മ് അക്ഷരങ്ങളൊക്കെ പറയണ സമയത്ത് അപ്പളാണല്ലോത് വര അപ്പൊ അതുപോലെ എല്ലാ അക്ഷരം പ റീമ്പളുല്ല റായും സായും അങ്ങനെയ ചെല അക്ഷരങ്ങൾ പറയുമ്പോളാണ് ആ ബുദ്ധിമുട്ട് വരുന്നത്
മുന്നേ നോക്കിണ്ടായ് ഇന്നെ കേക്കണ
ഇല്ല ഇല്ല ഇല്ല ഇല്ല എവിടിംയും കാണിച്ചിട്ട് ഇപ്പഴാണ് ശ്രദ്ധിക്കണേ നമ്മളിപ്പോ ചെറിയ കുട്ടിയല്ലേ കൊഞ്ചി പറയ കാരംന്നല്ല മെല്ലങ്ങനെ കൊണ്ടടന്ന് ഇപ്പളാണ്
പ്പഅയ് ചെയ്യേണ്ടി വരൂല്ലേ
അപ്പൊ അത് ചെയ്യേണ്ടിരും അപ്പം അതുപോലെ നമ്മള് മൂക്കിന് ദശയുണ്ട്ന്നാ പറഞ്ഞത് ഓന് വായ തൊറന്നിട്ടാറങ്ങ
ആഹ് എന്റെ മോള് അങ്ങനെയ ഉറങ്ങാറ് അപ്പൊ അതോണ്ടയ്ക്കാരല്ലേ
അതെ അങ്ങനെ ആവുമ്പോ അമ്മള് വായ തൊറക്കണ സമയത്ത് അമ്മളെ മുന്നത്തെ പല്ലിന് പൊന്താൻ ചാൻസ് ഉണ്ട് പറഞ്ഞ് മുന്നിലെ പല്ലിന്
ഇവിളെ പല്ലിന് ആ അത് ശ്രദ്ധിച്ചതുംല്ല അങ്ങനെ
തെ അതെ
ഉം
അത് നമ്മളിപ്പ തന്നെ നോക്കിയാ ഇപ്പ പിന്നെ എല്ലാത്തിനും ഇതുണ്ടല്ലോ പിന്നെ ചെറിയ മക്കളാകുമ്പോ തന്നെ നോക്കിയാലേ
പടൊക്കെ പല്ലൊക്കെ പൊന്തിയാല് അതേ മാതിരി ആ പണ്ടത്തോലൊക്കെ ഇ
അതെ അതെ ഇപ്പ എല്ലാത്തിനും ചികിത്സ ഉണ്ട് അതെ പെടിക്കാനൊന്നല്ല അതെ
ഉം തൊണന്നെ ഉം നേരാക്കാന് ഇനി വേറെ എന്തെങ്കിലും ഓ പ്രശം
ത്തടു കൂട്ടില
ആഹ് ആഹ് ആഹ് ആഹ്
നാല് പല്ല് പൊത്ത ഇപ്പൊ ഈ ചെറിയ മക്കളൊക്കെ
ആഹ് നമ്മൾ തൊന്നും എനിക്ക് തോന്ന പല്ലുവേദനന്ന ഇപ്പ ഇങ്ങനെുണ്ട്ന്നല്ല അതെ എന്നാ ഈ ചെറിയ കുട്ടികള അനെ അതാണ് നമ്മളായാലും അതൊന്നും തേക്കാറില്ലല്ലോ ഉം ഉം ഞാനൊക്കെ കല്യാണം കഴിഞ്ഞിട്ടാണ് പേസ്റ്റോണ്ടൊക്കെ തേക്കൻ തുടങ്ങി
ആ
അത് അതിന് മുന്നൊക്കെ ഉമിക്കരി ഉണ്ട് നമ്മെ നെല്ലിന്റെക്കെ
അതെ അതെ അതെ
എന്നല്ലോ നിറം വെക്കും ചെയ്യും
നല്ല നിറം കിട്ട് അതുകൊണ്ട് വരച്ച
അതേപോലെ മറ്റേ പൊടി ഉണ്ടല്ലോ നമ്മള് വൈദ്യര കടയിൽന്നൊക്കെ വാങ്ങണേ അതും പറ്റൂ അതും പല്ലിന് നല്ലതാ ഉം ഇവിടെ ഉമ്മയൊക്കെ പറയും മൂച്ചിന്റെ ഇതുണ്ടല്ലോ എല അതൊക്കെ ഉപയോഗിക്കാലോ പല്ലേക്കാന്
പല്ലിന്റെ ഈ കറ പോകാനൊക്കെ മൂച്ചിന്റെല്ല നല്ലതാ
ആഹ് ഉം പക്ഷെ ഇപ്പത്തെ മക്കൾക്ക് എന്താ പേസ്റ്റ് വേണം ഇ ബ്രഷ് വാണം അവർക്കൊന്നും മനസ്സിലാവല്ല പറഞ്ഞ കൊടുക്ക
ബ്രഷ് ബ്രഷില്ലാതെ കയോണ്ട് കൂടി തേക്കാനവര്ക് കഴൂല
രാവ ഒരീസെറ്റ് ബ്രഷ് കഴിഞ്ഞണെങ്കില് തേക്കുല ഞ് ബ്രഷ് കണ്ടില്ലെങ്കിലോ തേക്കാൻ പറഞ്ഞ തേക്കൂല പിന്നെ
ജിപ്പോ അവർക് മടിയാണ്
ഉം അന്ന് മഴൊക്കെ നല്ല ഒരു വെയില വടേ ഇങ്ങള അവിടെ
ഇവിടെ ഇന്ന് രാവിലെക്കെ നല്ല മഴയേണ് ഇപ്പൊ കൊർചൊരു കുറവുണ്ട് ആഹ് ആ പിന്നെങ്ങനെ വെയിലറച്ചും ഒന്നുങ്ങട്ട് പാറും പിന്നിം വെയിലറക്കും. അങ്ങനെ അതുകൊണ്ട് തിരുമ്പ്യതെ ക്കൊന്ന് ഉണങ്ങി കിട്ടില്ലേ നല്ല ചൂട്ല് വെയിലാണ്
അതെ അതെ അതെ
ഉം
അസ്ബന്റിന് പെയിന്റിന്റെ പണി ഈ മയക്കാലായൊണ്ട് പ പണില്ല അപ്പൊ രാവിലെ മഴ കണ്ടപ്പോ ലീവാക്കി അപ്പൊ പിന്നെ വെയിലു അറ പിന്നെ നേരം കഴിഞ്ഞാ പിന്നെ ഒരു മോശല്ലേ അപ്പൊ അങ്ങനെ ഹേ ലേ വ
പോയിട്ടുണ്ടാവൂല ലേ
ല്ല ഉം പിന്നെന്തൊക്കെ
മക്കളൊക്കെ സ്കൂള്ട്ട് വന്നോ?
നിങ്ങളെക്ക ഉം ഉം നിങ്ങൾടെ സെൻസസ്ട്കാനൊക്കേ വന്നീന് യോ
ആ സെൻസസ് ട്ക്കാൻ വടെ എത്തി ആടെ ഇപ്പോൾ സെൻസസ് ആയിട്ട് ഇട്ത്തിട്ടില്ല വടേ വന്നാണ്ട് അഡ്രസ്സും ഞങ്ങടെ വീട്ട് നമ്പറൊക്കെ എയ്തി വെച്ച് പോയി ഇഞ് സെൻസസ്‌ ചെൽപ്പം ഒരാഴ്ച കഴിഞ്ഞാൽ വരുംന്ന് പറഞ്ഞു
ഇവിടെ എങ്ങനെന്നോ? ഫോമ് തന്ന ക ഇങ്ങട്ട് അമ്മള്ഞ്ഞി ഊലോരീസം വരും അയ്ല് എല്ലാ കാര്യങ്ങളും ചോയിക്ക്ണ്ട്
ആഹ്
നമ്മളെ വീടിനെകുറിച്ചും ബാത്റൂം
അതെ നമ്മളെയ്ല് എയ്ത നമ്മളെഴ്തണോ
പ്പ ചോത്‌ച്ചാറിയ
ഞമ്മള് പൂരിപ്പിക്കാണോ ചെയ്ണത് ആഹ് ഉം ആഹ് ഉം അ ഞങ്ങളോട് പറഞ്ഞ ഞ ഞങ്ങൾ ഞ് വരും ന്നൊക്കെ പർഞ്ഞ് അതെ ഞ
ആഹ് ആഹ് ഉം എല്ലാ വർഷവും വരാറുണ്ടല്ലോ ല്ലേ ശേ ഇക്കുറി വേറെ രീതി തീ ആ തോന്ന്ണ് ആ ച്ചുമ ഫോം കണ്ടിട്ട്
ആഹ്ആഹ് പാ ഇപ്പ വേറെ ഇത്‌ണ്ട് അതിനാഴ്ട്ട് സ്കൂളിലെ ടീച്ചേഴ്സിനെ ഒക്കെ വെച്ചക്കാണ് അവര്
ആ അതെന്നെ ഇവടെ ടീച്ചേഴ്സെന്നെ വന്നേ ഇവടത്തെ ടീച്ചേസ്മാരാ വന്നേ
ആഹ് പ്പം ടീച്ചേഴ്‌സ്‌നെ നിയമിച്ചക്കാണവര് അതുകൊണ്ട് എത്താ അറിയോ പെട്ടെന്ന് സെൻസസ് കഴിയും ഓരോ ഭാഗം അതെ
ആഹ് ഉം ഹും അതുപോലെന്നെ വീടിന് ഇങ്ങനെ അമ്മള് ഇങ്ങനെ കൊട്ത്തീനു ഇങ്ങനെ ങ്ങനെ ആ അങ്ങനെ ഇത് വന്നിന് ഒരുതു ല്യാണ്ട് വന്ന്ക്ക് ണ് ഇപ്പോ ആരായി വര്നോ
ഓ അതെ നമ്മള് ലൈഫ് മിഷൻലാണോ ലൈഫ് മിഷൻലാണോ അതോ ബ്ലോക്ക്ലാണോ അങ്ങനെ കൊടുത്തെ
ഓ
ലൈഫ് ഭവന പദ്ധതി ആയിരിക്കുംല്ലേ ആഹ് പി എം വൈ ആഹ് ആഹ്
നാ
അത് പിന്നെ എന്താ പറയാ നമക്ക് കിട്ടും മോദി സർക്കാരിന്റെ അതെ മോദി സർക്കാരിന്റെ ഇതാണത് പി എം
തന്നെ അഞ്ച് ത്തിന്റെ ഉള്ളിൽ കിട്ടും ഉം
അതാ അവര് അഞ്ച് വർഷം ന്നൊക്കെ പറയാണ് ചെൽപ്പോ അയിന് മുന്നേക്കായിട്ട് കിട്ടും നമ്മക്ക് അഞ്ചു വർഷ ആകുമ്പോക്ക്ന് എല്ലാ വീടും പണിത് കയ്യേണ്ടി വരും അങ്ങനെരിക്കും
ആഹ് അതേക്കാരം ഉം ഉം
പണി തീർക്കേണ്ടി വരും പിന്നത്തെ അഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് അടുത്ത വീട് പാസ്സാവാ
ആഹ് ആഹ്
അങ്ങനെയാണ് വരാ എല്ലാം അഞ്ചു വർഷം കൂടുംബോയാണ് നിങ്ങള് നിക്കണെ എന്താ തറവാട് വീട്ടിൽയേക്കാരല്ലേ
ക്യാഷെലവാക്കാൻ വയ്യ എല്ലാരും പൊ ഇതായിക്കാണ്ടാണ് ഒമ്പത് മക്കൾണ്ട് സ്വന്തായിട്ട
അതെ
ചെയ്ത് പണിയന്
അതെ
പിന്നെ അക്കൊക്കെ പൊളിഞ്ഞ്ക്ക് മ മയക്കാലം ആവുമ്പോഴൊക്കെ ഒരു പേടി
വീടരിക്കല്ലോ ഇപ്പൊ പിന്നെ അയ്ന് ഓട് വീട് ഒന്നുല്ലല്ലോ അങ്ങനൊന്നും
ഇല്ല ഇല്ല അങ്ങനെ പഴയ പണ്ടത്തെ ആചാര അങ്ങനെയൊക്കെ തന്നെ വഞ്ചി കാര്യങ്ങളും അരി ഇപ്പൊ ഒരു അരിയൊക്കെട്ക്കണെങ്കി അതെ പ്പൊ പണ്ടൊക്കെങ്ങനെ തെക്കളോണ്ട് മായിമാരോണ്ട് ഓരോ കാര്യങ്ങളും കണങ്കിലും പൊടി എടുക്കണെങ്കിലും അങ്ങനെയൊക്കെ ഒരു സിസ്റ്റാണ് ഇവിടെ
അത് സിസ്റ്റം ആണ് പക്ഷെ ഒരു ബുദ്ധിമുട്ട് കാണാണ് പണ്ടുള്ളവരൊക്കെ അങ്ങനെ ചെയ്യും എല്ലാവർക്കും ഭക്ഷണം എ അതെ പണ്ടന്ന് വച്ച എല്ലാർക്കും ഭക്ഷണം എത്രയന്ന് കരുതിയിട്ടെ അന്ന് ഈ ഭക്ഷണം കി
അ അതെ അതെ അന്നെ ഇവിടെ കൊറ ആൾക്കാരാണ അങ്ങനെയാണ് ആൺ ആൺകുട്ടി കൊടുത്തിട്ടാണ് മരക്കൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും തിന്നാ റ്റൊള്ളു അങ്ങനെ
ആഹ് ആഹ് ഇപ്പ അങ്ങനെന്നുപ്പത്തെ തലമുറന്നും അത് പാലിക്കൂലട്ടോ ഇപ്പത്തെ മരുമകളൊന്നും അതിന് കിട്ടത്തില്ല
ലേ
ആഹ് അതുപോലെ നമ്മള് മീ മീനൊക്കെ പോരിച്ച് കയിഞ്ഞല് അതെ മീൻ പൊരിച്ചു കഴിഞ്ഞാല് തല ഭാ കം പെണ്ണ്ങ്ങക്കും വാൽ ഭാഗം ആണ്ങ്ങക്കും
ആഹ് അതന്നെ ഒരു മീൻ ൽപ്പരു മീൻ ഒര് മീനാണെങ്കിൽ അത് അഞ്ചാറ് കഷണാക്കും ചിലപ്പോം നമ്മുക്ക് ഒന്നും ഉണ്ടാവൂല്ല അങ്ങനെയൊക്കെയ
അതെ അങ്ങനെക്കെണ്ടാവും
അങ്ങനെ അങ്ങനെ കഴിഞ്ഞവരാണ് ഉം അവക്കുണ്ടാവുലേന്നല്ലക്കൊരയ് കാഴ്ചപ്പാടാണ് ആ പിന്നെ നമ്മള് കുടു അമ കുടുക്കളൊക്കെ കഴിക്കുമ്പോ കരിട്ട് വരക്കണ ഇപ്പൊക്കെ മറ്റേ കമ്പിതൊക്കെയാണല്ലോ ആ മ്പടെ അമ്മ അങ്ങനെയികൂല ടരും തേയും ന്നൊക്കെ പറയും ഏ വേഗം എന്ത ഓട്ടെക്കാകും കുടുക്കാ ഉം അങ്ങനെ പറിം
ആഹ് ആഹ്
പിന്നെ ഇപ്പത്തെ നാക്കെ ഓരോ ഇതല്ലേ മാ മാർഗങ്ങളല്ലേ
കാണുല്ലേ
ആ വയസ്സായിക്ക്ണ് പിന്നെ ഭക്ഷണായാലും അടുപ്പ അടുപ്പത്തണ്ടാക്കിയല ടേസ്റ്റ് ആഹ് ഓക്കെ ഓക്കെ